ആ എന്താവിശേഷം സുഖല്ലേ?
സുഖമാണ്
എവിടെ ഇപ്പ ഉള്ളത്
ഞാൻ വീട്ടിലുണ്ട്
ഉം ഭക്ഷണം കഴിച്ചില്ലേ
ഭക്ഷണം കഴിച്ചു സുഖമായിരിക്കുന്നു
ഉം അപ്പോൾ ഇനിയിപ്പോൾ നാളെ വർക്കിന് പോകണം ഇപ്പോൾ വർക്കിന് പോകൻ കൃത്യ സമയത്ത് ഇപ്പ എത്താന് വണ്ടി സൗകര്യൊക്കെ ഉണ്ട്ത് പിന്നെ ഈ വണ്ടിനെ പറ്റി പറഞ്ഞപ്പോഴ നമുക്ക് ഓർമ്മ വരുന്നത് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അല്ല നമ്മള ഒരു ഇപ്പൊ ഒരു വർക്ക് സ്ഥലത്തൊക്കെ നമുക്ക്ി ഒമ്പത് മണിക്കാണോ എ ത്രക്കാണ് എത്തേണ്ടതെങ്കിൽ നമ്മള ഇവിടെ ഒരു കണക്ക് ടൈമില് ഇവിടുന്ന് വണ്ടി എടുത്താലും നക്ക് കൃത്യട്ട ഇങ്ങളോടെ എത്താൻ കഴിയയാണ്
അതെ അതെ ഞാൻ ഞാനക്കക്കെറ റ്റ് കോളേജക്ക് കറക്റ്റ് അര മണിക്കൂർ മുമ്പ് ഇറങ്ങും
ഉ
ഞൻ ആഹ് കറക്റ്റ് ഷാർപ്പ് ടൈമിൽ എത്തും ചെയ്യും
ആഹ് ഞാന എന്നെ കാണണ്ട് അവിടെ കറക് ടൈം വരെ
അതെ
അതത് വണ്ടി എന്ന് വെച്ചാല് വണ്ടി നമ്മള് പണ്ടൊക്കെ നടന്നിട്ടാണ് സ്കൂളക്കും കോളേജക്കുംൊക്കെ പോയിന്ന് അവ ചിലപ്പോ ബെല്ലടിച്ചുമ്പോ ചിലപ്പോ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് ബെല്ലടിച്ചച്ച് ചിലപ്പോപ്പോ ഒരു പിരീഡിന്റെ പകുതിയൊക്കെ ആകും ഏയ് അപ്പോൾ അതായത് ചിലപ്പോ സാഹചര്യങ്ങള് നടന്ന് നടന്നിട്ട് ചിലപ്പോ നഞമ്മുക്ക് കൃത്യ ടൈമിൽ എ എത്താൻ കഴിഞ്ഞോളെന്നില്ല അപ്പോ അങ്ങനെ കൂട്ടുകാരൊത്ത് സംസാരിച്ചിട്ട് അങ്ങനെ പോകുമ്പോ എന്തു ചെയ്യും അവിടെ ടൈം അവിടെ കുറെ വൈകും അങ്ങനെ സ്കൂളക്കും കോളേജക്കും എത്താൻ വൈകീുന്നൊ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ ഒരു അഞ്ചോ പത്തോ മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ എത്തുകയാണ് കാരണം നഞമ്മളൊരു ഉദ്ദേശ ടൈമില് അവിടെ നമുക്ക് എത്താൻ കഴിയുന്നു അതുപോലെ തന്നെ മ്മ്
ട്രാഫിക്കും ഇതും ഇല്ലെങ്കി നമ്മള് കറക്റ്റ് ടൈമിൽ എത്ത വണ്ടി ചെറ കൊണ്ടടുക്കാൻ കുറേ പണത്തിന് ചെിലവ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സാമ്പത്തിക കൈകാട് കഴിഞ്ഞക്ക് മാത്രമേ വണ്ടി എടുക്കാൻ കഴറ്റുള്ളൂ പിന്നെ ഞാന് ഫ് ഫുൾ ടൈം വണ്ടിമ്മെലേ പോയൊള്ളൂ നടന്ന് ഇതുവരെ പോയിട്ടില്ല എവ്ട്ക്കും പിന്നെ പണ്ട് ഇല്ലോലൊക്കെ പറീണ് കേൾക്കേയ്നി ഏതെക്കെ മല കേറിങ്ങാണ്ടാണ് ഞാൻ ഇസ്കൂൾക്ക് പോയിന്യെ പഠിച്ചിനെത് ബാഗ് തൂക്കി കൊറെ നടന്നീനി ന്നൊക്കെ പറയും
അപ്പ ഈ അഹ് പിന്നെ ഈ വേറൊര് അയ്ന്റെ ഒര് ദോഷവശംന്ന് പറയാണെങ്കിൽ ഞമ്മളെ ശരീരം ഒന്ന് അനങ്ങണം എഹ് കൊർച്ചൊക്കെ നടത്തം വ്യായാമം വേണം വണ്ടിയാകുമ്പൊ പ്പൊ മടി കൂടുന്നുണ്ട് ഇപ്പൊ ഞാനൊക്കെ ആദ്യം കടീ ക്ക്‌ നടന്നിട്ടാണ് വീട്ട്ക്ക് സാനങ്ങള് അഹ് വാങ്ങാൻ പോയിന്ന് ഇപ്പം ഞമ്മള് തൊട്ടട്ത്ത്ള്ളെ കടേണെങ്കിലും വണ്ടിമ്മേ പോവാ അങ്ങനെ നടക്കാന്ള്ളൊരു മടി സ്വാഭാവികമായിട്ടും മനുഷ്യന് എ പിന്നെ ഇണ്ടാക്ന്ന്ണ്ട് ഇപ്പൊ ഇബട്ന്ന് ഒരു അര കിലോമീറ്ററൊക്കെ ഒള്ളൂ ചെലപ്പൊ നടക്കാന് ബസ് സ്റ്റോപ്പ് ക്ക്‌ ഇണ്ടാവുള്ളൂ പക്ഷെ അപ്പഴും വണ്ടി ഉപയോഗിക്കുന്ന്ണ്ട് അപ്പൊ ശരീരത്തിന്റെ വ്യായാമത്തിനൊര് കൊറവ് അവ്ടെണ്ട്
ആഹ് അതെ പണ്ട്ല്ലെ ആൾ ക്കാര്ക്കൊക്കെ നല്ല വ്യായാമണ്ട് പണ്ട്ല്ലോലൊക്കെ എത്രാക് ഏ എത്ര വയസ് വരെ ജീവി ക്ക്‌ണ്ട് അറിയോ
ഇപ്പത്തെ ആൾക്കാര് എഹ് തടി അനങ്ങൂല്ല കൊറേ മദ് ധ് രം മധുരം കുത്തിക്കേറ്റി കൊറെ ഭ ക്ഷണം ഫുഡൊക്കെ കഴിച്ച് ഫുള്ള് ഫാറ്റ് ഒക്കെ പിടിച്ച്. പെട്ടെന്ന് അസ് സുഖങ്ങളൊക്കെ ബാധിച്ച് തടി പറ്റെ ക്ഷീണിതനാവാണ് പിന്നെ വ വാഹനങ്ങളുടെ എണ്ണം കൂടിയോടി കൊറേ പൊല്യൂഷൻ പോല്യൂഷൻ കൊറേ അഹ് കെടന്ന് ഭയങ്കര പ്രശ്നാണ്. അത് ശ്വസിക്കെന്നെ ഇപ്പൊ എല്ലാരും പിന്നെ സിഗരറ്റ്ല് അങ്ങൻത്തെ വായു ആകെ വ വായു ഭയങ്കര മോശമായ വായുക്കളാണ് വായു ആണ് ഇപ്പോൾ ഇള്ളത് അത്കൊണ്ട് കൊറേ അസുഖങ്ങൾ ഉണ്ടാവ്ണ്ട് എല്ലാർക്കും.
ഉം അതെ ഞമ്മളിപ്പോ എന്താ ഈ പണ്ട്ള്ള ആള്കൾക്ക് ന്നർഞ്ഞാ നല്ല ആയുസ്സുണ്ടായിരുന്നു നൂറും നൂറ് സംതിങ് നൂറ്റി സംതിങ്ഒക്കെ എഹ് വയസ്സ് വരെ ജീവിച്ചോരൊക്കെ
ആഹ് ഒ അവരെയ് കൃഷിയൊക്കെ ചെയ്ത് നല്ല വ്യായാമം നല്ല വ്യായാമൊക്കെ ചെയ്ത് ഫുൾ ബോഡിയൊക്കെ ഫുള്ള് താ നല്ല പവർ ആയിരിക്കും അവരുടെ ബോഡിക്കൊക്കെ ഓൽക്ക് നല്ല ആരോഗ്യോം ഇണ്ടാവും ഓല് എത്ര കിലോമീറ്റർ വേണെങ്കിലും നട ക്കൊക്കെ ചെയ്യും ഓൽക്ക് ഒരു മടിം ഇണ്ടാവില്ല.
അതെ അപ്പോ ഈ പിന്നെ അതന്നെ അവർക്ക് അന്ന് നല്ല ആരോഗ്യം ഇണ്ടാന്നാലോ ഇന്നത്തെ കാലത്തെ പോലെ ഒരുപാട് ആശുപത്രികളൊന്നും അന്നുണ്ടാവില്ല കാരണം അയ്ന്റെ ആവശ്യല്ല. നല്ല തണ്ടും തടിം മസിലും പവറും എഹ് നല്ല ആരോഗ്യം ഇണ്ടായിര്ന്നു. പണ്ട് ഇപ്പ ഇന്ന് ആരോഗ്യം ഇല്ലാ ത്തവരാണ് അധിക പേരും പെട്ടെന്ന് ക്ഷീണം. തലകറക്കം അല്ലെങ്കില് കൊഴങ്ങി വീയല്. അതേപോലെ തന്നെ അറ്റാക്ക്- കാര്ണം വ്യായാമം നടക്ക്ണ്ല്ല. പിന്നെ അതേപോലെ തന്നെ വ- ഇങ്ങെനെ ഇങ്ങള് ഓരോ വീട്ടിലും ഓരോ വ്യക്തികൾക്കനുസരിച്ചിട്ട് വാഹനങ്ങൾ- അധികം വീട്ടിലൊന്ന്ണ്ട്. ഇപ്പം അതായത് ഇപ്പോ ഒരു വീട്ടില്- അഞ്ചാള് ഇണ്ടെങ്കി അഞ്ചാൾക്കും സപ്പ്റേറ്റ് വാഹനങ്ങള്. അങ്ങനെ ഇതൊക്കെ നേരം- ഇറങ്ങുമ്പോ റോഡുകളിലൂടെ എറങ്ങുമ്പോ- ഇത് അവിടെ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു. പണ്ടൊന്നും ഇത്തരം അപകടങ്ങള് ഉണ്ടായിരുന്നില്ല. ഇന്നൊരുപാട് അപക- അപകടങ്ങള് ഉണ്ടാകും. മനുഷ്യന്റെ ഒരു ജീവന്ന് ഭീഷണിയായിട്ട് അത്- വാഹന അപകടം എന്നൊക്കെ പറഞ്ഞാ പിന്നെ രക്ഷപ്പെടുന്നത് വളരെ ദുർലഭം മാത്രാണ്.
വാഹനാപകടം പറഞ്ഞാ ഈ ചെറിയ- ചെക്കന്മാരൊക്കെ ഇപ്പം കൊറേ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത്. ഓല് വണ്ടിക്ക് പവറ് കൂട്ടി. ഏ ഹ് കാറുകൾക്ക് പവറ് കൂട്ടി എക്സസ്- കുച്ച് ടയറൊക്കെ പൊറ്ത്ത്ക്ക് തള്ളി ഓല്- ഫുൾ മോഡിഫൈഡ് ആക്കി നടക്കുമ്പളാണ്- പിന്നെ രണ്ടാളെ കാണുമ്പോൾ ഒന്ന് സ്പീഡ് കൂട്ടും ചെയ്യും. അത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും ചെയ്യും.
അയ്ന്റെ ഈ വാഹനപ്പോ- നമ്മളെ ജീവിതത്തില ഒരു അത്യാവശ്യായ കാര്യാണ് അത് അതായത് അതുകൊണ്ട് പിന്നെ ദൂർത്ത് അതേ പോലെന്നെ- നിയമങ്ങള് തെറ്റിച്ചു പോകലൊന്നും പാടില്ല കാര്ണം- ഒരു അമിത വേഗത കൂട്ടുമ്പോ അവരെ ആയുസിന് അന്തിയാണ് അവിടെ കുറക്ക്ണത്. അല്പ ശകമെം കാര്യങ്ങളൊക്കെ ഇണ്ടാകുമ്പൊ എന്താ നമ്മരു ആയുസ്സ് അവിടെ കിട്ടാണ് മറ്റേത്. ഒരു അമിതമായിട്ടുള്ള സ്പീഡും പിന്നെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടീട്ടു ഒരു സ്പീഡ്. വല്ല കോളേജും സ്കൂളുകള് എത്തുമ്പൊ വേറൊരു സ്പീഡ്. അങ്ങനെ 'ക്കെ പിന്നെ വണ്ടിടെ പിന്നെ. പലേ സൗണ്ടുകളും മാറ്റിയിട്ട് ശബ്ദ മലിനീകരണം അതേപോലെ തന്നെ. പൊകെടെ അതേപോലെ തന്നെ ആർഭാടങ്ങള് പിന്നെ മദ്യപിച്ചു വാഹനം ഓടിക്കല്. ഇതൊക്കെ വല്യ ഒര് അപകടത്തിലേക്കാണ് നയിക്കുന്നത് അത്. അവരുടെ ജീവനും. അത് കാരണമായിട്ട് എത്ര പാവപ്പെട്ടവരുടെ ജീവനും അവ്ടെ പൊലിഞ്ഞ് പോവാണ്. ഈ എന്താ അതില് വിട്ടിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പം. അത് എത്രയോ ഞമക്ക് ഈ പേപ്പറുകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒരുപാട് വാർത്തകള് കാണാൻ കഴിയുന്നതാണ് ഒരുപാട് വാഹനപ ടങ്ങൾ പെട്ടതെ. അതെന്താ ചോദിച്ചാല് പിന്നെ ഒരു നിയന്ത്രണ ഇല്ലാതെ. ഓട്ടിക്കാന് അതിൻറ്റേതായിട്ട്ള്ള നിയമങ്ങൾ പാലിക്കാതെ റോഡ് നിയമങ്ങൾ പാലിക്കാതെ അമിതമായിട്ട് ഇള്ള വേഗതയും അതേപോലെ തന്നെ. മദ്യപിച്ചു വാഹനംഓടിക്കലും ഇങ്ങനെ പലേ തെറ്റുകളു ഔടെ സംഭവിക്കുന്നത് കൊണ്ടാണ്. ശ്രദ്ധ കൊറവോണ്ടാണ് കൂടുതല് പിന്നെ. ആളുകൾടെ അടുത്തും ഈ അപകടങ്ങള് സംഭവിക്കണത് നിങ്ങടെ അഭിപ്രായത്തിലെന്താ
അതെ അതെ മൈ മനുഷ്യമാര് അവന ആഹ് അവനോൻ തന്നെ കെരുതണം എല്ലാവരേം ജീവിതം രക്ഷപ്പെടുത്താനും ഏഹ് അവനാൻ കെരുത്ക കള്ളുകുടിച്ചാല് വണ്ടി ഓട്ട് ഏഹ് ഓടിക്കാതിരിക്ക്ക ഏഹ് ശബ്ദം ശബ്ദം മലിനമാക്കീട്ടൊര് ഒരു കാര്യോല്ലല്ലോ പൊലൂഷൻ പൊലൂഷൻ മലിനമാക്കിട്ടൊരു കാര്യല്ലാ അവ അവനവൻ കെരുത്ക എല്ലാം ഏഹ് എല്ലാം നല്ലപോലെ നടക്കും
അതിപ്പോ പിന്നെ ഞമ്മ്ള് എവിടെ നോക്കിയാലും അല്ലെങ്കി തന്നെ ഏഹ് പിന്നെ മദ്യപാനത്തിന് ദോഷവശങ്ങളോളും അതൊര് ജീവനെ തന്നെ നശിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുടെ താക്കോലാണത് അതുകൊണ്ട് എന്താ ജീവിതവും കുടുംബവും ഏഹ് ഭാവിയും എല്ലാം ഉസ് അഭിമാനവും ഏഹ് എല്ലാം നശിക്ക്യാണ് ഈ മദ്യപാനം കൊണ്ട് അപ്പോ അതേപോൽത്തന്നെ ഈ വാഹനം ഓടിക്കുമ്പോ വളരെ ശ്രദ്ധ പൂർവ്വം നമുക്കും മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടാവാത്ത രീതിയിലാണ് വാഹനം ഓടിക്കണ്ടത് ചെല ആളുകള് അത്യാവശ്യമില്ലാത്ത ഘട്ടത്തിൽ പോലും അമിതമായ വേഗതയില് പോകുന്നുണ്ട് അപ്പ അത് പിന്നെ അത് അവന് വലിയൊരു അപകടത്തിലേക്കാണ് എത്തിക്കുന്നത് നമ്മളിപ്പോ പിന്നെ ഞമ്മളെ മുമ്പിലും പിമ്പിലും വരുന്ന വണ്ടികളക്കെ ഏഹ് പരിഗണിച്ച് ശ്രദ്ധയോടെ ഓട്ടുക അതേപോലെ തന്നെ സ്കൂളുകള് കോളേജിലൊക്കെ റോഡ് മുറിച്ച് കടക്കണ വിദ്യാർത്ഥികളുണ്ടാവും അവിടെയൊക്കെ വേഗത കൊറക്ക്ക അതേപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ അവിടെയ്ള്ള ശബ്ദം ന്താ മലിനീകരണം കൊറക്ക്ക ഇങ്ങനെ അതേപോലെ തന്നെ എന്താ ഒരു വാഹനം ഓടിക്കുമ്പോ അത് ആവശ്യമില്ലാത അമിതവേഗത പരമാവധി ഒയ്വാക്കാ ഇപ്പൊ ഞമ്മളിപ്പോ ഒരു സൽത്ത്ക്ക് പോകുമ്പോ ഇപ്പോ ഇനീ ഒരു കോളേജ്ക്ക് എവിട്ക്കേലും പോകുമ്പോ ഞമ്മള് പത്ത് മിനിറ്റ് മുമ്പ് നേരത്തെ എറങ്ങിയാൽ ഞമ്മ്ക്ക് ഒന്ന് സാവധാനം പോയാ മതിയല്ലോ ഇത് ഞമ്മളിലധികം പേരും ഏഹ് ഒരഞ്ച് മിനിറ്റ് മുമ്പാണെറങ്ങാ അന്നിട്ട് റബ്ബ് അപ്പളേ അങ്ങട്ട് കത്തിച്ചങ്ങട്ട് വിടാണ് സ്പീഡ്ള്ള സ്പീട് എട്ത്തിട്ട് അപ്പോ ചെലപ്പോ പിന്നെ പലരും കോളേജിലല്ല എത്ത്വാ ഹോസ്പിറ്റൽക്കാണ് എത്ത്വാ അമ്മാരി പോക്കാണ് ഇവിടുന്ന് പോണത് ഓരോരുത്തര് അപ്പതെന്ത്യ്യണം ഞമ്മള് പിന്നെ ഒരു വേഗതക്ക്ള്ളൊരു നിയന്ത്രണം അമിതമായിട്ട്ള്ള സ് സ്പീഡ്ലൊരു ഏഹ് നിയന്ത്രണം വെക്ക്വാ ട്രാഫിക് നിയമങ്ങള് പാലിക്ക്വാ അതൊക്കെ വേണങ്കി ഇപ്പൊ ഞമ്മള് എഴ്തീട്ടാണ് ഏഹ് ഞമ്മള് ഈ ലൈസൻസ് ഇതൊക്കെ എട്ക്ക്ണത് പക്ഷെ ഇന്ന് പലരും അത് ആഹ് ആ ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കാതെ വൺ ണ്ടി ഓടിക്കുന്നു അതാണിവിടെ നടക്ക്ന്ന പലേ പ്രശ്നങ്ങൾക്കുള്ളൊരു കാരണം ഇതിനെ പറ്റി പറയാണെങ്കി ഒരുപാട് കാര്യങ്ങൾ പറയാൻണ്ട് നമുക്കതിനി ചർച്ച ചെയ്യാലെ പിന്നീട്
ആഹ് ഓഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ
ഓക്കെ ശരി